എന്തൊക്കെയിണ്ട്
സുഖാണ്. എന്തൊക്കെ പിന്നെ വിശേഷങ്ങളൊക്കെ
സുഖാണ്. നല്ലൊരു മഴ പെയിത് ചോർന്നു.
അ മഴ പെയ്ത് ചോർന്നാ
ആ അങ്ങനെ പാർണ്ട് ഇപ്പം.
അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായത്. ഇപ്പം സമാധാന. പിന്നെ എന്തൊക്കെ ചോദ്യചിഹ്നം കുട്ടികൾക്ക് ചായിം കടിയൊക്കെ ആയോ ചോദ്യചിഹ്നം
ചായിം കടിം ആയിട്ടില്ല. ചായക്ക് കടി ഉണ്ടാക്കാണ്. ഞാനെ പൂള. നമ്മൾ വാട്ടപ്പൂളണ്ടാക്കല്ലോ അത് വെള്ളത്തിട്ടിന്.
ആഹ് ശരി വേവിച്ചോ ഇറച്ചിട്ടിട്ട് വെക്കാനാ
ആ അതെ.
ഉം.
എർച്ചില്ല ചിക്കൻ ഇണ്ട്.
ആ തന്നെ അത് ടെസ്റ്റാ. ചിക്കൻ കറി ഒഴിച്ചിട്ടും തിന്നാ
ആ ആ കറി വെച്ചച്ചിണ്. അപ്പൊ ഞ്ഞി അയിക്ക് ചിക്കൻ ഇതാക്കിയാൽ
ആ അത്. മറ്റേത് അ പിന്നെ ആദ്യംഒക്കെ ആ ഫസ്റ്റ് ഒക്കെ ഞങ്ങളെ പെരിൽ ഇണ്ടായിനി അവിടെ പൂള ഇന്റെ തറവാട്ടിൽ പുളക്കൃഷി, വാഴക്കൃഷി
ആഹ് ഒക്കെ ഉണ്ടയിലെ. അ ആ ഇത്വ്ടെ ഉമ്മ ഇണ്ടാക്കല്.
ആ ഹ് സമയപ്പോൾ ഓ ഇങ്ങക്ക് പൂള കൃഷിണ്ടോ ആഹ് അ ശരി അങ്ങനെല്ലേ ഉം.
അതുവിടേ ഞങ്ങൾ തറുവാട് കൊറച്ചപ്പുറത്തെയെന്നി അപ്പം. തറവാട്ട്ന്ന് അവടെ വീടുണ്ടായിനി തറവാട്ടിൽ
ആ വീട് പൊൾഞ്ഞ് വീണപ്പോ. ആദ്യം വാടകാക്ക് കൊടുത്തിന് ഞങ്ങൾ പോന്നാരെ പിന്നെ പൊൾഞ്ഞ്. താമസക്കാരൊന്നു ഇല്ലാതെ പൊളിഞ്ഞപ്പൊ പിന്നെ ഓട വെച്ചട്ടിങ്ങനെ കട്ട കട്ട മാ യിട്ട് ഇങ്ങനെ നിന്നിന് പിന്നെ മഴത് കൊണ്ടാണ്ട് പോളിഞ്ഞി ന്. അതിന്റെ പിന്നെ ഒനയി ജെ. സി. പി. കൊണന്ന് നിരത്തി മണ്ണൊക്കെ നിരത്തിയാണ്ട്. പിന്ന അമ്മ അയില് ഇങ്ങനെ കൃഷി ചെയലോ ടങ്ങി.
ആ ങ്ങ വീടിന്റെ അടുത്ത് തന്നക്കാ
ആ കൊറച്ചാപ്പർത്ത് രണ്ട് മൂന്ന് വീട് അപ്പുറത്ത്.
എന്നാലും വണ്ടീല്ല വീട്ടന്ന് പോ
ആഹ നടന്നു പോണ ദൂരെ ഉള്ളൂ. അത് പിന്നെ എന്നാല് നമ്മള് പീഡിയന്റെ മുന്നേന് അവിടെ.
ഉം ആഹ
മുന്നിൽ ലന്നെ പിടിയാ ഉണ്ടായി അപ്പൊ പിന്നെ നമുക്ക്. വീടിയകുമ്പോ ഇങ്ങിയറല്ലേ മിറ്റത്ക് ഇറങ്ങാനും തിനൊക്കെ. അപ്പൊ പിന്നെ
ആഹ
ഞങ്ങള് അവിട്നുങ്ങട്ട് സ്ഥലം വാങ്ങി പോകുന്നതാ. ഇപ്പൊ അവിടെ കൃഷി തുടങ്ങി. അപ്പൊ പൂള ണ്ടാക്കും, മഞ്ഞള്, പിന്നെ ചേന, ചേമ്പ്, അങ്ങനെയൊക്കെ
ആഹ ശരി.
കൃഷി ഇമ്മഅവിടെ ഉണ്ടാക്കല്ട്. അപ്പൊ പൂള കുറച്ച് തോന കുത്തും. കുത്തും ആളെ വിളിച്ചാണ്ട്.
ആഹ.
ഉ ഞ്ഞിഇപ്പോ നാളെ അരികോട് പോണം. നാളെ ഒന്നാം തിഅല്ലേ.
ആഹ
നാളെങ്ങനെ അങ്ങാടി പോയിട്ട്. വേണം പി പിന്നെ അത് മിച്ചമായി കൊടുക്കന്ന് പറയണ്ട് ഇമ്മ.
ആഹ സാധനങ്ങളൊക്കെ വാങ്ങല് അങ്ങനെയിരിക്കാം.
ആഹ ഉ്മാക്ക് ഇങ്ങനെ പെൻഷൻ കിട്ടലണ്ട്. ഇമ്മ വാപ്പ ഇവിടെ മൃഗാശുപത്രിയിൽ ക മോണ്ടർ.
ആഹ് ആഹ് ആഹ
അപ്പം ബാപ്പ മരിച്ചപ്പോ ബാപ്പാന്റെ പെൻഷൻ പൈസ അമ്മാക്ക് കിടും. ബാപ്പ സർവീസ് കഴിഞ്ഞരയാണ് മരിച്ചത്.
ആഹ
ബാപ്പാക്ക് പെൻഷ ഉണ്ടാവില്ലണ്ട് ആ പെൻഷൻ ഉ്മാക്ക് കുട്ടിപ്പോ.
ആഹ ആഹ.
അപ്പൊ അയിനോട് അങ്ങനെ ഓരോന്ന് വാങ്ങും ചെയ്യും കുറച്ച് അമ്മമാടെല്ലാ ആവശ്യതിന് പൈസണ്ടാവില്ലണ്ട്. അപ്പ അമ്മ കുറച്ച് കൃഷിക്കും വ കുറച്ച് പൈസ അമ്മ ചിലവാക്കും ആയീന്ഇട്ത്ക്കാണ്ട്. മിച്ചർ അയിട്ടും ഉ തെങ്ങീന് വളമടാന്.
ആഹ
എന്ന അങ്ങനെ കൊ
ഉം ഉ
പിന്നെ വീട്ട്ക്കും കുറൊ ഇമ്മ ഇതാക്കലുണ്ട് കേട്ടോ. ഗ്യാസ് അങ്ങനത്തൊക്കെ. ഇമ്മ തന്നെ നറക്കലൊക്കേ നമ്മുക്കൊരു സഹായമാണ്. ആഹ ഒരു പത്തറുപത്തഞ്ച്യവയസ്കൊണ്ട്.
ആഹ എന്നാലും വല്യ വയസ്സൊന്നുമില്ലല്ലോ. ആരോഗ്യമുള്ളൊക്കെ സമയം.
ആഹ് അങ്ങനെ ആരോഗ്യമുള്ള സമയം എന്നെ ഇമ്മനെയാണ്. പോയി ങട് കൊത്തലൊക്കെ. പിന്നെ ഹസ് ബര് ഹസ്ബൻഡ് കുറച്ച് കൂടി കൊടുക്കൂം.
ആഹ അതന്നെ അല്ല നല്ലതാണ്. എനിക്കും ഇഷ്ടാണ്. കൃഷിയൊക്കെ നല്ലതാണ് നമ്മുക്കൊരു വ്യായാമം ആവല്ലോ പിന്നെ നമ്മക്ക് വള ഇല്ലാത്ത സാധനങ്ങൾ തിന്നും ചെയ്യാ നമ്മള തന്നെ ഉണ്ടാക്കല്ലേ.
ആഹ അതെ.
ഉം
പിന്നെ കുമ്പളനും മറ്റേ മത്തനൊക്കെ കുഴിച്ചിട്ടി മത്തന ഒന്നുംരു സുഖം കിട്ടിയില്ല അവർക്കൊരു വാടോണ്ടിക്കണ്ട് ഒരു പോയ്‌ത്തന ഒന്നായിട്ടേല്ല ന മയായിട്ടാണോ അറിയില്ല
ആ ശരി
പൈത്തണ്
ആ ആ ആ
കുമ്പളം കായിണ്ടായിന് അത് മറ്റേ നീണ്ട കുമ്പളനണ്ടായത്. പട്‌വ മൊളക്കന്നൊക്കെ പറയില്ലെ നമ്മള്.
ആ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ല്ലെ
എതണ് കരിയപ്പിന്റെ എടയിലായിട്ട്ണ്ടാകും പ്പോ പിന്നെ കരിയോപ്പ് മരത്മ്മക്കാട്ട് പടത്തും. രണ്ട്, മൂന്നെണ്ണം, ണ്ടായിന്. അയിന് കട്ന്നല് കുത്തു അല്ലോ ഇതിൻ വേ കേട്‌ വരുല്ലോ? ഓ
ആ കടന്നലാണയിന് കുത്ത്‌ണെല്ലേ ഒരു ഓട്ടോ വെക്കണെ
ആ അതെ അതാവുമ്പോ കുമ്പളം കേടരാണ്
ആ ചെറുതണാ ചുരുണ്ടിട്ടൊക്കെണ്ട് വരും
ആ അതെ ചൂരുണ്ടിട്ട് വരും ഇപ്പൊ അത്യാവശ്യം കുറച്ചൊരു വലിയ കായണ്ടായിന്നു മറ്റേ പടവലത്തിന്റെ മാരിങ്ങനെ നീണ്ടിട്ട്ണ്ടായിരിക്കാ
ആ ആ ആ
അങ്ങനത്തെ കായിയാണ് അ ഒന്ന് കൊറച്ച് വലുതായിന് അതന്നെ ഇപ്പൊ കുത്തീന് നിമ്മ പറിയ്ണ്ട് അതേന്ന് വെലുതായി കിട്ടിയാ മതിയെനി മൂത്ത് കട്ടിയാ പറച്ചേനി അറിയ്ണ്ട്
ആ ഇങ്ങള് ഇങ്ങൾക്ക് വീട്ടാവശ്യ വീട്ടാവശ്യത്തിന് വാണ്ടീട്ട് ചെയ്യണേക്കാരം കൃഷിയായിട്ട്
വീട്ടാവശ്യത്തിന്നെനെ പിന്നെ പൂള കുറച്ച് നമ്മള് പീടിയെക്കോക്കെ കൊടുക്കല്ണ്ട്ട്ടോ പൈസക്ക് നമ്മള് ആ കയ്യൂലന്നല്ല പിന്നെ നമ്മളൊരാളെ വിളിച്ച് കു കുത്തല്ലെ ഓല്ക്ക് കൂലിയൊക്കെ കൊടുത്ത് കുത്തല്ലെ അപ്പൊ അതിന്റെ കൂലിയെങ്കിലും നമ്മക്ക് കിട്ടിക്കോട്ടെ ന്നുള്ളതില്
ആ അങ്ങനെ
അങ്ങനെമ്മ ഇതാക്കും പിന്നെ കുറച്ച് അയൽവാസിയാക് നമ്മളൊരു ത്യപ്പതിക്കും മാണ്ടിങ്ങനെ ഓര്ക്കും കൊടുക്കും കൊറച്ച്
കുടുംബത്ത്ക്കും ഒക്കലെ
ആ പിന്നെ ന്റെ വീട്ട്ക്ക് ച്ചീന്റെ വീട്ട്ക്ക് പിന്നെ നാത്തൂമാരോട്ക്ക് അങ്ങനെയൊക്കെ
ആ കൊടുക്കും
പിന്നെ വാപ്പാന്റെ മ്പ്ട്‌ത്തെ വാപ്പാന്റെ പങ്ങന്മാരുണ്ടവിടെ സ്കൂളിന്റെ അടുത്ത് അ പ്പൊ അവിടുന്ന് ഈ കുട്യാൾ ചായ കുടിച്ചാണ്ട് പോവലവ്ട്ന്ന ഞാൻ രാവിലെ ഓലിവ്ട്ന്ന് മാദർ മദ്രസ്‌ക്ക് പോകുമ്പോ അയിന്റെപ്പം പത്തണിക്കുള്ള കടീം കൊണ്ട് പോകും രാവിലെ ചായം കടീം വടന്ന് കുടിച്ചിട്ട് പത്തണിക്കുള്ള കടി ഓല് കൊണ്ടു പോയി പിന്നെ അവിടെ ബാഗോക്കെ വെച്ചിട്ട് അവിടുന്ന് കുടിച്ചിട്ട് നേരെ സ്കൂൾ കൊറച്ചെട്ത്ത അപ്പവ്ട്ന്നാട്ട് പോവും ഇല്ലെങ്കി ഞങ്ങളെങ്ങട്ട് വന്നിട്ട് പോകുമ്പോത്തിനും ഓല്ക്കൊരു പാട് വൈദൂരാണ് അപ്പൊ കേതിയെടാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് പോവാന് അവ്ട്നാട്ട് പോവലാ ഓല് അപ്പൊ ഓല്ക്കും കൊറച്ച് പൂളിം തക്കങ്ങട്ട് കൊടുക്കങ്ങള് ഉം പിന്നെ ചാക്കയോക്കെ ഇഷ് ട്ടം പോലണ്ട് ഇവിടെ വള്ളം കുടിച്ച് ണ് ഒന്നായിട്ട്ങ്ങട്ട് പറ്റെ ലാസ്റ്റിക്കേണ്ടാവുള്ളു ചക്കയൊക്കെ
അതുകണ്ട് വെള്ളം കുടിച്ച് ആകങ്ങട്ട് ഇതായും ചെയ്തു അവിടെ ചക്കയൊക്കെണ്ടോ ചക്കൊക്കെ ഉണ്ടോ അവിടെങ്ങക്ക് ത്തെ ചക്കൊക്കെ ആകെ വള്ളം കുടിച്ചിട്ട്ങ്ങട്ട് ആകെ രപ്പായി ഞാൻ ചെലപ്പോ ചക്ക ഇട്ത്താണ്ടോക്കെ പൊരിച്ചലൊക്കെ ണ്ട്